ആ അതെ കേൾക്കുന്നില്ലേ
ഹലോ ടാ നമസ്കാരം
കേൾക്കുന്നില്ലേ ആ പറയൂ എന്താണ്
കരോ
അ ആ നമസ്കാരം എന്താണ് പറയൂ
ഗദാഗദ വഗുപ്പ്‌ മന്ദിരത്തെ മന്ത്രാലയ അല്ലെ
അതെ എന്താണ് പരാതികള് എന്തേങ്കിലും പറയാനാണോ ഉ
അതെ ഒരു പരാത അപേക്ഷിക്കാനാണ് ഞങ്ങള് താമസിക്ണേ ഒരു മ മലയോര പ്രദേശത്താണ് അപ്പ അമ്മലൽ ആ പ്രദേശത്ത് വള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഞാ അവ്ടെഒരു പ്രത്യേകം പ്രത്യേകമായി ഇട്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ വൈ എന്ന് പറയുന്നത് അവിടുത്തെ വൈ ആദ്യം വൈ എന്താ വീട്ടിലേക്ക് വൈയില്ല ആ വൈക്കൂടെ പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളും മറ്റു കടന്ന് വരാനുള്ള സൗകര്യമില്ല അപ്പൊ അതിനെ ഞ പല അപ് നിങ്ങളുടെ മന്ത്രാലയത്തിലേക്ക് നൽകിയിരുന്നു അപ്പം എന്താ അതിങ്ങനെ പറയുന്നല്ലാതെ ഇതുവരെ അവിടെ ഒരു വികസനം വന്നിട്ടില്ല അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്നെലും പറയാനുണ്ടോ പരാതി നൽ
ആ ലാവും നിങ്ങളെ പരാതി ഞങ്ങക്ക് മനസ്സിലാകും ഞങ്ങള് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങൾക്കെല്ലാം ഞങ്ങള് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രദേശം ഒരുപക്ഷെ ഇത്തരത്തിൽ ജനശ്രദ്ധയിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു ഉള്ളടക്ക പ്രദേശമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഞങ്ങൾ കണ്ണുവെട്ടത്തിൽ നിന്നും മാറിപ്പോയത് കാരണം ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾക്ക് കഴിയുന്നത്ര ഞങ്ങളോടും കൺവെട്ടത് അതായത് ഞങ്ങളുടെ ശ്രദയിൽ പെടുന്ന എല്ലാ പ്രദേശങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് വരാനുള്ള വഴികളെല്ലാം ഞങ്ങള് ഉണ്ടാക്കിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒന്ന് രണ്ടുമൂന്നു ചിലയിനം പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ വഴി നിർമ്മിക്കാൻ സാധിക്കാത്തത് അപ്പോ അവരുടെ നല്ല ഇത്തരത്തിൽ പരാതിപ്പെടുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നിങ്ങളെ കുറിച്ച് പൊതുവായി ജനങ്ങൾ സംസാരിക്കാത്തത് കൊണ്ട് ഞങ്ങക്ക് ഇത്തരത്തിലുള്ള പരാതികൾ ലഭിക്കാതെ വരും വരുന്നതുവരെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യവും അറിയുന്നതല്ല ഹലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ മാം ആ കേൾക്കുന്നില്ലേ